ഹലോ
പറയടി
എന്ത് ചെയ്യുകയാണ്
ഇവിടെ ഇരിക്ക്ന്ന് നീയോ
ഈഹ് ഞാനിവിടെ ഇരിക്ക്ന്ന്
അവിടെ ആര് ഫോൺ കാണുന്ന
ഫോണല്ല ടി വി
മമ്മിയാ
അതെ
മഴെക്കെ ഉണ്ടവ്ടാ
ഉണ്ടല്ലോ എന്താ അവിടെ മഴയില്ലേ
നമ്മൾ തമ്മിൽ കിലോമീറ്ററുകളുടെ ദൂരം ഉള്ളത്കൊണ്ട് ഇവിടെ മഴയില്ല
അഞ്ചല് മഴ ഉണ്ടായിരുന്നു
നല്ല മഴെണ്ടായിരുന്നു
ഉം മഴയൊക്കെ
ഞാൻ ചെയ്യുന്ന എല്ലാം പൊട്ടത്താരങ്ങളാടി
അത് സെറ്റാ ആയിറ്റെ നീ
അവര് പറയുന്ന മുപ്പതും നാപ്പതും പിള്ളേരൊക്കെ ഞാൻ എവിട്ന്ന് കൊണ്ടു വരാൻ
ഓ പിള്ളേരെ പിടിച്ചു കൊടുക്കണല്ലേ
പിടിച്ചു കൊടുക്കണം എല്ലാം ചെയ്യണം അറ്റൻഡൻസ് ക്ലാസി കഴിഞ്ഞ ദിവസേ നീറ്റിന്റെ ക്ലാസ്സി എന്നെ പിടിച്ച് നിർത്തീട്ട് കെമിസ്ട്രി ഉണ്ടാല്ലോ കെമിസ്ട്രിയുടെ ടെക്സ് റ്റെടുത്തിങ്ങ് തന്ന് എന്നിട്ട് പറഞ്ഞ് എന്റെടുത്ത് പറയല്ലേ ഇതങ്ങ് വായിച്ച് കൊടുക്കാൻ എനിക്കെങ്ങാനും അറിയാമോ ഫോർമുലെ
ഉം അപ്പാഴ്
ആഹ് ഞാൻ പറഞ്ഞ് ഓ എനിക്ക് തല കറങ്ങുന്ന്
ഉള്ളതാണോ ചുമ്മാ പറഞ്ഞോ നീ
ഏഹ് സീരിയസ് ആയിട്ട് അത് കണ്ടിട്ട് ഞാനൊരു എടി നമ്മള് ആകെക്കൂടി പഠിച്ചിട്ടുള്ളത് സി യു കാർബൺ മാത്രാണ് എനിക്ക് അത് മാത്രേ ഇത് പിന്നെ എൻ എ സോഡിയാണെന്നും അറിയാം വേറൊന്നും എനിക്കറിയൂലാ
ശോ
പിന്നെ എ ആർ ആർഗൺ ആണെന്നും അറിയാം വേറൊന്നും എനിക്കറിയത്തില്ല ടി
ട്ട മുണ്ട ശേ എന്താല്ലേ അങ്ങനെക്കെ പറയോ
എല്ലാം ഇണ്ട് പിന്നെ അവിടെ തൂക്കിയേം തൊടക്കേം യൊന്നും വേണ്ടന്നേ ഒള്ള്.
പിന്നെ വേറെന്തൊക്കെയാ നീ മറ്റേല് ടെലിക്കോളർ മാത്രം അത് മാത്രമേ ആയിരുന്നില്ലെ പറഞ്ഞത്.
അവിടെയെല്ലാം ചെയ്യണം.
ഏഹ്.
പഠിപ്പിക്കാനെങ്ങണം പോണേര്ന്നു.
ഉം
എന്തിനാ ഇയ്തിന്റെ കൂടെ എഴുതുന്നുണ്ടോ നീ.
ഏഹ്?
എഴുത് നാളെ പഠിക്കാൻ പോണാ?
നാളെ പോണോടി സംഭവം നമുക്ക് ഇന്റേൺഷിപ്പായല്ലോ അപ്പൊ കൊറേ വർക്കുണ്ട്. ഇന്നാണെങ്കി പോയാത്ത കാരണം ഇന്നത്തെ സൈൻ ചെയ്തില്ല. അപ്പെല്ലാ ദിവസവും ഇങ്ങനെ പൂവാതിര്ന്ന് കഴിഞ്ഞാ സൈൻ കിട്ടാതെ വരും. അതും ഇല്ലാതെ ആ സ്കൂളിൽ കൊണ്ട് ചെന്നാലും അവര് മയിൻ്റൊന്നും ചെയ്യത്തില്ല.
എനിക്ക് പനി വന്ന ഞാ ആദ്യം റെസ്റ്റ് എടുക്കും എന്നിട്ടേ ഞാൻ പോവൊള്ള്. ഇല്ലെങ്കി പിന്നെ കെടപ്പായിപ്പോ
അതൊക്ക അത്രയും തന്നെ. റെസ്റ്റക്കെ ആവശ്യത്തിന് എടുത്ത് ഇതിൽ കൂടുത റെസ് റ്റെടുക്കാൻ പറ്റൂല്ല. നമ്മൾ ആരോഗ്യം മാത്രം നോക്കിയാ പോരല്ലോ. നമ്മുടെ അത്ര റിസ്ക് പിടിച്ചൊരു പരിപാടിയല്ലേ. എല്ലാത്തിനെയും വെല്ലാൻ നമുക്ക് പറ്റണം.
അത് വന്നപ്പഴാടി ചേച്ചി ഒന്നും വരാറില്ലേ?
അവള് മറ്റേ കുറെ നാളൂടെ നിന്നായിരുന്നല്ലേ ഏതാ തിരുവാതിരക്ക് ഒരു മാസം കഴിഞ്ഞ ഒരു മാസം അടിപ്പിച്ചെന്തോ അത് നിന്നായ്രുന്നല്ലേ.
ഉവ്വ ഉവ്വോ
പിന്നെ എടക്കടക്കങ്ങനെ വന്ന് നിക്കാനൊന്നും പറ്റൂല. അവി ഇത്തരം ഒറ്റക്കായിട്ട് കളഞ്ഞിട്ടല്ലേ ഒരു ബടെന്ന് നിക്കുന്നെ.
ഉം ഉം ചേട്ടനൊന്നും വരാറില്ലേ?
ചേട്ട ഇടക്ക് കൊറച്ച്നാളിവടെ ഉണ്ടായിരുന്നു പനിയൊക്കെ ആയിട്ടിങ്ങ് വന്നായിരുന്ന്.
ഓഹ് ഓ
ഉ
മറ്റേ തിരുവൻന്തപുരത്ത് പഠിക്കാൻ പോയ കൊച്ചാ?
വർഷയോ. ആ വ്വള് ഏഹേ അവള് അവളവിടെ തന്നു ണ്ട്.
വരാറില്ലേ
വരും എടക്കൊക്കെ വരും.
എടി ഞാ സാ ഇത് അവളെ ചേട്ടനേ ഐ എം യു സി റ്റി എഴുതി കേറിയതാണോ ടി മർച്ചൻ്റ് നേവിയില്.
ഊഹ് അങ്ങനെയൊന്നും ചോദിച്ചാ എനിക്കറിയില്ല ഏതാണ്ട് എക്സാം എഴുതിയായിര്ന്ന്. മെർച്ചൻ്റ് നേവി അല്ല മറെയിൻ എഞ്ചിനീയറങ്ങാണ്.
അതെനിക്കറിയാ. അത് കിട്ടിയായ്‌രുന്നൊ എക്സാം എഴുതിയിട്ട്?
ആഹ് എക്സാം എഴുതി കിട്ടാതെ ഇവർക്ക് കിട്ടൂലല്ലോ. അതിന് മ റ്റില് മീറ്റ് ഒക്കെ പോൽത്തെ എന്തെരോ ഒരു എക്സാം ഉണ്ടായിരുന്ന്, ആ എക്സാം എഴുതി.
റ്റീന്ന് പറയുന്ന മറൈൻ എഞ്ചിനീയറിംഗിന്റെ എക്സാംമെ ആണ് ഐ എം എസ് സിറ്റി എന്ന് പറയ്ന്ന. ഇപ്പ ഞാൻ അതിന്റെ വർക്കാ ചെയ്യുന്ന.
ഏഹ്?
ഇപ്പ ഞാൻ അതിനാ വർക്കെയ്യുന്ന്.
ഓഹ് ഓഹ്. അതിന്റെ ക്ലാസാണോ നടക്ക്ന്നഹ്?
അതെ ഇപ്പ അതിന്റെയാ നടക്കുന്ന.
ഓഹ്
ആ ചേട്ടൻ ഷിപ്പി കേറിയാ
ഷിപ്പ് കേറി ട്രെയിനിങ്ങിന് കേറി
ഉ ഉം എവിടെ പഠിച്ചത്
പഠിച്ചത് ചെന്നൈയിലാണ്
ഓഹ് തമിഴ്നാട്ടി
ഉം അവിടേ ഉള്ളൂ
മാമ എന്നു പോയി
മാമ ബുധനാഴ്ച്ചടന്ന് പോയടി കഴിഞ്ഞ ബുധനാഴ്ച്ച ! ! ! ! ! ! ! ! ! ! നീ എന്തര് ചെയ്യുവ
ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നടീ
ചോറക കഴിച്ച
ചോറ് കഴിച്ചില്ല ചോറ് കഴിക്കണം
ഉം എന്തൊര് കറിയിന്ന്
കറി കറി ഇന്ന് അവിയലും ഉം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
അവിയലും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
അവിയലും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
ആഹ് തോരനും
അവിയലും തോരനും മാത്രോ ഒഴിക്കാനായിട്ടൊന്നു ഇല്ലേ
ഒഴിക്കാൻ ഒന്നും ഇല്ലടി
ഉം എന്തര് തോരൻ
പ്പെട്ടവരാടി അവിടെയോ
ഇവിടെ ബീട്രൂട്ട് വിഴുക്കും ബീറ്ററൂട്ട് വിഴുക്കാണ് ആക്ച്വലി ഇന്നിവിടത്തെ കറി പിന്നെ സാലഡും അച്ചാറും താഴേന്നാണ് എനിക്ക് വയ്യാത്തോണ്ട്
എടീ അവ എവിടെടീ അവ ആ താഴത്തെ ചെറുക്കൻ
അവാ കൊച്ചീല് ഉം
അവൻ എന്തിന് ജോലി ചെയ്യുന്ന്
അവൻ ഹോട്ടൽ മാനേജ്മെന്റ് അവൻ ഇത് കുക്കിങ് ഷെഫ് ആയിട്ടില്ല ഷെഫ് ആകണമെങ്കിൽ കൊറെ വർഷം എടുക്കും
ഞാൻ എടക്ക് അച്ചൂൻ്റൂടെ നിക്ക്ന്നെ കണ്ട്
ആരിടെകൂടെ ഓഹ് അവിടുത്തെ ഏതോ ചെറുക്കൻ്റെ കൂടെ അല്ലിയോ
യാ യാ
ഉം
പിന്ന
അമ്മേ അനിയത്തീം അമ്മേ അനിയത്തി എന്തൊ ചെയ്യുന്ന്
ടീവി ടീവി
ഏഹ്
ടീവി ടീവി ടീവി
ടീവിയോ ഓഹ് ഞ്ഞെന്തെക്കൊണ്ട് വിശേഷങ്ങള്
ക്വാളിറ്റി ആയിട്ട് സംസാരിക്കിയാണേ ടോപ്പിക്ക് പറ
ഉം എന്റെ ടോ ക്ക് പറയാൻ ആഹ്
ടോ ആഹ് ടോക്സിക്ക് ആഹ് ടോക്സിക്ക് റിലേഷൻഷിപ്പ് ആഹ് റ്റം മാരേജിനെ കുർച്ച് നിന്റെ അഭിപ്രായം
കല്ലിയാണത്തിന് ശേഷമുള്ള
അങ്ങനെയല്ല ടോക്സിക് റിലേഷൻഷിപ്പ് കല്യാണം കഴിഞ്ഞാലാ കല്യാണത്തിന് മുമ്പോ ഉള്ള ഒരു തിനെ കുർച്ച് കുറിച് നിൻ്റെരു ഒപ്പീനിയനെഎന്താ
ആഹ് ആഹ് കല്യാണത്തിന് മുമ്പേ ള്ളത് തന്നെയിരിക്കും കല്യാണം കഴിഞ്ഞാലും അയിന് വല്ലിയ മാറ്റൊന്നുംണ്ടാവാം പോണില്ല പിന്നെ ചെല ക ചെല അത്ഭുതകരമായ ആഹ് സാഹചര്യങ്ങൾ ചെല മാറ്റങ്ങൾ ഉണ്ടായന്ന് വരാം ചിലപ്പോ ചിലർക്ക് കല്ലിയാണം കയിഞ്ഞ് കയ്യുമ്പേക്കും തെരി ഓൽതതാണ് മറ്റതാണ് ഓക്കെ യാണെന്നൊക്കെ ആകുമ്പോ ചിലപ്പോ ആഹ് ന്ന് പറയാ എനിക്കറിയത്തില്ല യിനെ കുർച്ച് ഓരോര്ത്തെരിം ബിഹേവിയർ അനുസരിച്ചിരിക്കും
മര്യാദിക്ക് വാടാ
എനിക്കറിയൂല ടി അയിനെ കുർച്ച് ഫുള്ളന്നും പറയാൻ ന്നേം പറഞ്ഞ് കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ഈ കല്യാണത്തിന് മുന്നെയുള്ള നമ്മുടെ സ്വഭാവം അത് ഒന്നും മാറാൻ പോണില്ല
നമ്മളെ അന്നുള്ള സ്വഭാവത്തിലല്ലേ ഇന്ന് പക്ഷെ ചില ചില മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ
ഉം ഈ നല്ല സ്വഭാവം ഉള്ളതാണെങ്കില് നല്ല സ്വ സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോ കല്യാണം ത്തിന് ശേഷൊയിരിക്കാം ചിലരെന്താ മറ്റേ ഈ ഉം തില് നിക്കാൻ വേണ്ടീട്ട് നമ്മൾ ആദ്യം നമ്മളെ നല്ല സൈഡ് മാത്രേ കാണിക്കൂ ആദ്യൊക്കെ എല്ലാരുംല്ല ചിലരൊക്കെ അങ്ങനെയുള്ളതാണെ കല്യാണത്തിന്ഷ്യയില് പ്പത് മാറുംന്ന് പറയാം ഈ മോശം സൈഡ് കാണിക്കുന്നവര് ചെലപ്പം മോശം സൈഡ്ന്നെ ആയിരിക്കും ചിലപ്പോ ഇനി അവരിപ്പം മോശം കാണിക്കുന്നെ എനിക്കറിയൂല അ നമുക്ക് മനസ്സിലാവോല്ലോ ഒലാളത്ത് നിൽക്കുമ്പോൾ ഇതിപ്പോ അവരങ്ങനെ ആയിറ്റ് ന്നെയണോ അതോ മനഃപൂർവം ന്തെയിരികും അവരെ നമ്മെ ടെസ്റ്റ്യ്യാൻ വേണ്ടിട്ട് ചെയ്യുന്നേയാണോന്ന് ക്കെ
ഒരിക്കലും നന്നാവാത്താള് ഒരി പിന്നെയും നന്നാവോ ആയിരിക്കോ ഇല്ലയോ
ചാൻസ് ഉണ്ടടി നന്നാവൂലാന്ന് പറയാൻ പറ്റത്തില്ല അതിന് അതിന് തക്ക റീസണ് ഉണ്ടെങ്കില് അവര് നന്നാവാം പക്ഷെ അത് നമ്മളീ ഓപ്പോസ് നിക്ക്ന്ന ആൾടെ നമ്മളുടെ കഴിവനുസരിച്ചൂടി ഇരിക്കും നമ്മൾക്ക് പറ്റി നമ്മക്ക് ക്ക ത്രത്തോളം അവരെ താക്കാൻ പറ്റിയില സ്വാധീനിക്കാൻ പറ്റീല ന്നുണ്ടെങ്കീ അതവടെ ഫ്ലോപ്പ് ആവും അതാണ് അയിന്റെ ഒരു കാര്യം
പൈസ കൂടുതൽ കൊടുത്ത അയാള് നന്നാവൂന്ന് തോന്നുന്നുണ്ടോ
പൈസൊടുത്താലാ അതെങ്ങനെ പറയാൻ പറ്റും അതിപ്പോ പൈസയാവു അയാൾടെ പ്രശ്നൊന്ന് നിനക്ക് അല്ലെങ്കി എനിക്ക് അറിയാങ്കിൽ എൽയ് അത് വെച്ചിട്ട് പറയാൻ പറ്റൂ അല്ലാതിപ്പൊ പെട്ടെന്ന് ങ്ങൊയ്ച്ച എങ്ങനെ ഞാ പറയും
നമ്മള് പലപ്പഴും കേട്ടിട്ടല്ലേ മനുഷ്യൻ അല്ലേ അയാള് അയാളുടെ സ്വഭാവത്തി തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് എത്രയൊക്കെ നല്ലത് കാണിച്ചാലും ഒരു പോയിന്റ് എത്തുമ്പം വീണ്ടും
ഈ ടോക്സിസിറ്റിയൊക്കെ മാറാൻ തോന്നുന്നുണ്ടോ
ഏറ്റവും നല്ല റിലവന്റ് ആയിട്ടൊള്ള ടോപ്പിക്കാണ് സം
തറിയില്ല വല്ലാത്തൊരു ടോപ്പിക്കാണ് പിന്നെ ഇതിനെ കുറച്ചൊക്കെ സംസാരിച്ചാ മ്മക്ക് ഭ്രാന്ത് വരാനല്ലെയൊള്ളൂ
പെൺകുട്ടികളോട് നിനക്ക് എന്താണ് പറയാനൊള്ളത് ഇങ്ങിനെ ന്തിലൊ
ആഹ് എടി ഞ വിളിക്ക വിളിക്ക വിളിക്ക
ഓക്കെടി ശരി